അത് ല്ലേ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
യാ അതെ ഇങ്ങനെ പോണ് ണ്ട് കഴിഞ്ഞോ ആഹ്
കൈഞ്ഞ് കൈഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു ഉം ഇനി എന്തോണ് പരിപാടി
ഇനി ഇതാ പോ ഞാൻ പോവാനുള്ള റെഡി ആയിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല എനിക്ക്‌
ആഹ് ഹ ഹ ഹ
മ് കൊറച്ചുകൂടെ പണികളുണ്ടായിരുന്നു ഞാൻ ട്യൂഷൻ എടുക്ക്ണ്ടാരുന്നു അപ്പൊ പിള്ളേര് കാലത്ത്ണ്ട് ക്കൊറച്ചു പേരെ
ആഹ് ഹ ഹ
ഇനി സ്കൂളില് പിള്ളേരനെ വിട്ടിട്ടൊക്കെയാണ് ബാക്കിയുള്ള ചെയ്യ കാലത്ത് കാലത്തെ മാത്രം കാലത്ത് ചെയ്യുള്ളൂ പിന്നെ പിള്ളേര് സ്കൂളിൽ പോയതിന് ശേഷാണ് വീട്ടിലെ ബാക്കിയുള്ള ജോലികൾ ചെയ്യ
ആഹ് ആഹ് ഹ ഹ വീട്ടിലെ വീ മീനൊക്കെ കിട്ടിയോ
ഇല്ല ഇന്ന് മീനില്ല ഇന്ന് പച്ചക്കറിയാ
ആഹ് ആഹ് ആഹ് പച്ചക്കറി എങ്ങന സ്വന്തായിട്ട് കൃഷി ചെയ്യോ അതെ
ഇല്ലാ ഇവിടെ കുറച്ച് സ്ഥല ഉള്ളോ അപ്പൊ ഞാൻ ഏഹ് ഇവിടെ ഇണ്ട് അത്യാവശ്യം അത് ഇതൊക്കെ ഞാൻ ഒരോന്ന് ണ്ടാക്കിട്ടുണ്ട് അങ്ങനെ തോന്ന പ്പോ മഴ പെയ്തപ്പോ കും കും മത്ത പോയി വെള്ളരി പോയി കുമ്പളം പോയി
പോയി ആഹ് ഹ ഹ ഹ നമ്മളും അത്യാവശ്യം കൊർ കൊറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് ഏഹ് മത്തനുണ്ട് മത്തൻ പിടിച്ചു രണ്ടെണ്ണം പിടിച്ചു ആഹ് വലുത് വലിയ അത് ഹസ്ബൻഡ് ഏഹ് ഇങ്ങനെ തറയിലിടാതെ അങ്ങ് വല കെട്ടി കെട്ടി അതിന്റെ മണ്ടേ പടർത്തി, ആഹ് മുകളിലോട്ട് പടർത്തി അപ്പൊ ആഹ് വലയ്ക്കാകത്ത് തന്നെ കെടന്ന് അത് കാരണം അപ്പോ താഴെ വീണ് ചീഞ്ഞു പോയില്ല അല്ല മണ്ടേ കെടന്നിട്ടും ഒന്ന് രണ്ടെണ്ണം ചീഞ്ഞ് പോയി ബാക്കി രണ്ട് മൂന്നെണ്ണം കി രണ്ടെണ്ണം കിട്ടി പിന്നെ അത് കൊറച്ചൊക്കെ ആയപ്പ പൈസിയൊക്കെ കൊടുത്ത് നമ്മളും എടുത്ത് പിന്നെ കുമ്പളം പിടിച്ചിട്ടുണ്ടായിരുന്നു കുമ്പളം രണ്ട് സൈസ് കുമ്പളം ഉണ്ടായിരുന്നു നമ്മടെ നാടൻ കുമ്പളവും ഉണ്ട് അല്ലാത്തെ പാണ്ടി കുമ്പളംന്ന് പറയല്ലേ അതും ഉണ്ടായിരുന്നു ഏഹ് അത് വല്യ കായാണ്
അപ്പൊ വിത്തൊക്കെ എങ്ങനെ മേടിക്കുവാ ഓൺലൈനാണോ അതോ പിന്നെ ഏഹ് പഞ്ചായത്ത്ന്നോ
ആഹ് കൃഷിഭവനുണ്ട് കൃഷിഭവനിന്ന് വാങ്ങിക്കും പിന്നെ ചെല വിത്ത് കൊടുക്കുന്നോര് ഒരു ആഹ് ഒരു സ്ഥലവുണ്ട് വി ആഹ് ഒരു നഴ്സറി ഉണ്ട് വിത്തും തയ്യൊക്കെ കൊടുക്കാൻ ഒര് നയ്സറിയുണ്ട് അവ്ട്ന്നും വങ്ങിച്ചോണ്ട് വരും പിന്നെ അത്യാവിശ്യം മൊളകുണ്ട് പയറുണ്ട് വൻ വല്യ വാളംപയർ വല്യ പയറുണ്ടല്ലോ നീളമുള്ള പയറ് ആഹ് പയറ് ആഹ് പയറുണ്ട്, ഏഹ് പിന്നെ വെള്ളെരി ഉണ്ട് മൊളകുണ്ട് ഏഹ് പിന്നെ അത്യാവിശ്യം വേണ്ടത് എല്ലാം ഉണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് അവക്കാഡോ ഇണ്ട് അവക്കാഡോ പിടിച്ചിട്ടില്ല രണ്ട് മൂന്ന് ഏഹ് മൂന്ന് വർഷമായി അവക്കാഡോ വെച്ച്
അപ്പൊ പിന്നെ നമുക്ക് പൊരയിടൊക്കെ കൊറച്ച്ണ്ടോ
ഇല്ല പന്ത്രണ്ട് സെന്റേ ഒള്ളൂ കൃഷിയെല്ലാം അങ്ങ് മൂ വാർപ്പിന്റെ മണ്ടേ ഏഹ് കവറിനകത്താക്കി ചെയ്തേക്കുവാ ആഹ് അങ്ങനെ ചെയ്തേ ബാക്കി തറയിലെല്ലാം ഇതുപോലെ ഏഹ് ഫ്രൂട്ട്സൊക്കെ വെച്ചേക്കുവാണ്.
ആഹ് ആഹ്
ആഹ് പിന്നെ അവക്കാഡോ ഇണ്ട് പിന്നെ നമ്മുടെ ഏഹ് സപ്പോട്ട ഉണ്ടല്ലാ
ആഹ്
ആഹ് സപ്പോട്ട വെച്ചിട്ടുണ്ട് പേരയുണ്ട്.
സപ്പോട്ട എങ്ങനെ നിങ്ങള് തൈ മേടിച്ച് വെച്ചതാണോ?
ആഹ് സവോ റ സപ്പോട്ടയുടെ തൈ വാങ്ങിച്ച് വെച്ചതാ, അവക്കാഡോയുടെ തൈ വാങ്ങിച്ച് വെച്ചതാ പക്ഷെ റബ്ബൂട്ടാൻ ഒരെണ്ണം വാങ്ങിച്ച് വെച്ച് പക്ഷെ അതങ്ങ് ചീത്തയായി പോയി അത്കൊ പോയ്, പക്ഷെ ന്നമ്മള് അരി അരി കഴിച്ച്ട്ട് അരി ഇട്ടായിരുന്നല്ലേ അ വീണല്ലേ അങ്ങനെ കിളി ച്ചൊരു മൂന്നെണ്ണം അത് വീടിന്റെ മൂന്ന് വശത്തായിട്ട് നിക്കുവാ അതീ രണ്ട് റംമ്പൂട്ടാൻ. ഒന്ന് ഫ്രണ്ടില്, ഒന്ന് ബാക്കില്, ഒന്ന് സൈഡില് അങ്ങനെ മൂന്നെണ്ണം നിപ്പുണ്ട് അതീ രണ്ടെണ്ണത്തിന ല്ലോണം പിടിച്ച് ഇഷ്ട്ടം പോലെ പിടിച്ച്
ആഹ് അത് എത്ര വർഷം ആവുമ്പഴാ കായ്ക്കാ?
അത് ഒര്, രണ്ട്, മൂന്ന് നാല് വർഷം ആവുമ്പോഴ്ത്തേനും കാഴ്ക്കും
ആഹ് ആണല്ലേ.
ഞങ്ങള് ഞങ്ങള് വാ വീട്ടില് ചെയ്യും ഞങ്ങള് ഞങ്ങടെ വീട്ടില് വന്നൊരു രണ്ടു വർഷ ആഴപ്പളായിരിക്കും അത് ആര് വീണത് ആഹ് ഇപ്പ, ഇപ്പൊ അത് കഴിഞ്ഞ വർഷേ പിടിച്ച് ഒര് മൂന്ന് വർഷം ഒക്കെ ആവുമ്പഴ്ത്തേനും പിടിക്കും.
പിടിക്കല്ലേ അഹ് ആഹ് ഞാനിവടെ സപ്പോട്ട ഞങ്ങള് കഴി ച്ചതിന്റെ സ് വിത്ത് കുഴിച്ചിട്ടതാണ് പഷെ അത് ഇതുവരെ ആഹ് നന്നായിട്ട് വലുതായിട്ടുംല്ല അപ്പതിന് വളം ചെയ്യണെങ്കി എനിക്കതിനെ പറ്റിയൊന്നു ഞാൻ എന്നിട്ട് യൂട്യൂ യൂട്യൂബില് നോക്കണന്നൊക്കെ വിചാച്ചിരിക്ക്ണ്ട്.
ആഹ് ഞാനങ്ങനെ പ്രത്യേകിച്ച് വളവൊന്നും ചെയ്യുന്നുവില്ല ഞാൻ നമ്മടെ ചാണകപൊടി ഇണ്ടല്ലേ ഈ ഇതിനെല്ലാം ഇടുന്ന ചാണ പൊടി എല്ല് പൊടിയൊക്കെ ഒണ്ടല്ലോ അതൊക്കെ എട്ത്തിടും. പിന്നെ നമ്മടെ, നമ്മടെ വെജിറ്റബിൾസ് എല്ലാം അരിയുന്നത് ഞാൻ അതിനാ അതിന്റെ അഴിക്കിലോട്ട് കൊണ്ടോന്ന് ചെറിയൊരു കുഴി എടുത്തിട്ട് അവിടോട്ടങ്ങിടും. ആ സപ്പോ സപ്പോർടാ എന്റെ എന്റെ സ്വന്താണ് അതുകൊണ്ട് അതിനാത്ത് മാത്രം ഞാൻ പരിചരണം നട ത്തു
ഇവടെ ഞങ്ങൾക്ക് സ്ഥലില്ല അഞ്ച് സെന്റില് ഒരു വീടാ പിന്നെ ഒട്ടും സ്ഥലില്ല വീ തിണ്ട് പിന്നെ ഒത്തിരി പോരാ, പിന്നെ അപ്പർത്തെ ഇപ്പർത്തേം പറമ്പുകളൊക്കെ നമ്മള് ഉപയോഗിക്കിണിണ്ട്ന്ന് മാത്രം, അപ്പൊ അഹ് സ്ഥിര മരം മരമായ് ട്ട് വളർന്ന തൈക ഒന്നും കുഴ്‌ചിടാൻ പറ്റില്ല പച്ചക്കറി വെക്കാം, ആഹ് വെക്കാം, അപ്പൊ എനിക്ക് കൊർച്ച് മൊളക്ണ്ട് ഇവടെ ഒരു മൂന്ന് സയ്‌സ് നാല് സയ്‌സ് ചി മൊളക്ണ്ട്.
അഹ്, അഹ്
അഹ് മൊളകിന്റെണ്ട് അതിന്ന് ഇപ്പൊ കഴിഞ്ഞ പ്രാവിശ്യം ഞാന് ഏഹ് വീട്ടീൽക്കിള്ള മൊളക് പൊടി ഇണ്ടാക്കുമ്പോ അതിന്ന് ആണ് ഒരു അരക്കിനോളം മൊളക് അയ്‌ന്ന് കി കെയ്കി ഒണക്കിട്ട് അത് മിക്സ് ചെയ്തിട്ടാ പൊടിപ്പിച്ചേട്ടോ ആഹ് പിന്നെ വെണ്ടയ്ക്ക ഇണ്ട് ഒരു അത് കൊറെ ഒത്തിരിയൊന്നുല്ല ഒരു നാല്, അഞ്ച് തൈയ്യൊള്ളോ. പക്ഷെ അത് വല്ല്യ വെണ്ടായിട്ട് ഇണ്ടാവണതല്ലേ.
പക്ഷെ എനി ഞങ്ങടെ അവടെ ഞങ്ങൾക്ക് ബ കൃഷിഭവൻ വഴി നാലായിരം രൂപ അടച്ച് നമക്ക് മണ്ണില്ല
അത് പക്ഷെ നമക്ക് ഇത്ണ്ട് എന്താ പറയാ ഇത്ര സെന്റ് വേണെന്നുണ്ടല്ലോ?
അത്ര അങ്ങനുണ്ടാ? അഞ ഞങ്ങ ക്കന്ന് വാർപ്പിന്റെ മണ്ടേ ചെയ്ത് തന്നതാന്നല്ലേ അവര് ആഹ് നാലായിരം രൂപ അടച്ചപ്പം വാർപ്പിന്റെ മണ്ടേല് അഹ് ചെയ്ത് തന്നതാണ്.
അപ്പൊ അവര് എന്തൊക്കെയാ തെരണേ അയ്നാത്ത്?
ആ, ആ ഇത് തെരും എന്തരാ കവറ് എല്ലാ അവര് തന്നെ സെ റ്റ് ചെയ്ത് അവര് പൈപ്പ്
ആഹ്
തിരുനന തിരുനന ഉണ്ടല്ലോ തിരുനന പരിപാടിയാണ് അതായത് ആഹ് നമ്മൾ അങ്ങനെ അങ്ങ് ഒരുപാട് ആ പൈപ്പിനാത്ത് വെ
എഫേർട്ട് ഒന്നിനും നമ്മള് ബുദ്ധിമുട്ടിട്ട് ഒന്നും ചെയ്യണ്ട അല്ലെ ആ അത് നല്ല സംഭ
ഭയങ്കര വെയിലാവുമ്പോ നമ്മള് കുറേചെ വെള്ളം കൊടുക്കണം കാരണം ഈ തിരുനനയ്ക്കാത്തൊന്നും നിക്കത്തില്ല. ഒരുപാട് ചൂടാവുമ്പോ, പിന്നെങ്കി അതിനാത്ത് തന്നെ നിന്നോളും കൊഴപ്പോല്ല അങ്ങനെ അതിനകത്തന്ന് പക്ഷെ നമക്ക് മൂന്ന് മൂന്ന് സൈസ് സാധനങ്ങളായിരുന്നുള്ളത് തക്കാളി ഉം വെണ്ടയ്ക്ക മൊളക്
അപ്പൊ വെണ്ടക്കൊക്കെ ഒ ഒത്തിരി വലുതാവണ ടൈപ്പാണോ വെണ്ട തൈ
ഒരുപാടങ്ങ് പൊങ്ങിപ്പോത്തില്ല ഈ തക്കാളിയൊക്കെ തന്നായാലും ഒരുപാട് അങ്ങ് പൊങ്ങിപ്പോത്തില്ല നമ്മള്
പക്ഷേ ഞാൻ കൃഷിഭവനിന്ന് വാങ്ങിച്ചതാ തക്കാളി കഴിഞ്ഞ വട്ടം കൊറേ ഉണ്ടായിട്ടൊ കൊറേ ഇണ്ടായീന്ന് പറഞ്ഞാ ആഹ് ഒരു എട്ട് കിലോനോളം ഉണ്ടായിണ്ടാവും ഉം ഒര് മൂന്ന് മൂന്ന് തൈയ്യരോ
ആഹ് പത്ത് മുപ്പത് ഇത്ണ്ടായിരുന്നു ആഹ് കവറ് ആഹ് കവറിനകത്ത് പത്ത് കവറിനത്ത്- തക്കാളി പത്തു കവര്‍ വെണ്ട പത്തു കവര്‍ ഇത് അങ്ങനായിരുന്നു ഇഷ്ടംപോല പിടിച്ചെന്നെച്ച ഇഷ്ടം പോല പിടിച്ച്
ആഹ് ഇവിടെ ഇത് ഇഷ്ടം പോലെ എനിക്ക് ഞാനിവിടെ തക്കാളി പിടിച്ചതില് ഒരു കൊലേല് പതിനെട്ടെണ്ണം വരെണ്ടായിട്ട്ണ്ട് ഒറ്റ കൊലയില് അ അങ്ങനെ
നമ്മള് നമ്മളും കൊടു ഇത് പിടിക്കുന്ന സമയത്ത് സൂക്ഷം മ വെലയും ഇല്ല
ആഹ് അല്ല പിന്നെ എനിക്ക് എന്ത് സം അല്ല ഞാൻ കൊ ഞങ്ങള് കൊടുക്കില്ലായിരുന്നു ഞങ്ങള് വീട്ടില് ആവശ്യ ത്തിന് വേണ്ടി
അല്ല ആത് ഇത് പത്ത് പത്ത് പന്ത്രണ്ട് തൈയ്യുണ്ട് അന്നേരം- തക്കാളിയൊക്കെ ഇഷ് ഇഷ്ടം പോലെ പിടിച്ചാ നമ്മള് എത്രത്തോളം വീട്ടിലൊക്കെ ഉപയോഗിക്കും നമ്മള് അയൽവാസികൾക്കൊക്കെ കൊടുത്താലും കൊറേ ക്കെന്താലും ബാക്കി വരും അപ്പൊ ഞങ്ങള് പിച്ചി കൃഷിഭവനി തന്നെ അവിടെ ഒരു ഇതുണ്ട്- അവിടെ തന്നെ കൊണ്ട് കൊടുക്കും പക്ഷെ അന്ന് അന്ന് കൊടുത്ത സമയത്തും വെലയില്ലാരുന്ന് കൊറച്ച് വെലേ കിട്ടിയോള് നാടൻ സാധനആണെങ്കിലും വെലകൊ റവാര്ന്ന് അന്ന് എല്ലാടവും തക്കാളി ഒള്ള സമയാ അതോണ്ട് വെല സോഭാവികായിട്ട് കൊറയും പിന്നെ- മൊളകിനെ പറ്റി ഇയാളിപ്പൊ പറഞ്ഞപ്പഴാ ഓ ഓർക്കുന്നത് കഷ്ടമായിപ്പോയി അന്ന് കിട്ടിയ മൊളവിനെ എടുത്ത് ഉണക്കി വെച്ചിരുന്നെങ്കി- നമ്മുടെ ആവശ്യത്തിന് പൊടിപ്പിക്കാ എടുക്കാര്ന്ന് അന്ന് വെഷഉള്ളതും ഒന്നും അല്ലാരുന്നല്ല ഞങ്ങള് കൊണ്ടുവന്ന് ആഹ് ഞങ്ങള് കൊ
നന്നായി പഴുത്തേന് ശേഷം പൊട്ടിക്ക അപ്പൊ നമുക്ക് നല്ല കളറും കിട്ടും
അമ്മള് കൊണ്ട് വന്നങ്ങ് കടേ കൊടുത്ത് പച്ചയായിട്ട് പിച്ചി അതാരന്നാ അതാരുന്നാ ഏഹ് പിന്നെ രണ്ടാമത് രണ്ടാമത് അപേക്ഷിക്കണോന്നൊക്കെ വിചാരിച്ച് പിന്നെ അത് നടന്നില്ല
കൊഴപ്പില്ല നമ്മള് നമ്മളുടെ വീട്ടി ന്റെ അടുത്തുന്നൊക്കെ- പച്ചമൊളകിന്റെക്കെല്ല നല്ല പഴുത്ത മൊളക് വിത്തുകളൊക്കെ കിട്ടിയാ അത് ചെയ്യാം ഞാനിപ്പങ്ങനെയാ ചെയ്തെ മൊളകൊന്നും ഞാൻ വാങ്ങിച്ചതല്ല ഉം പിന്നെ നമ്മള് കടയിന്ന് മേടിക്കുമ്പോഴ് ഉണ്ട മൊളക് കിട്ടില്ലേ
ആഹ് ആഹ്
ആഹ് ഉണ്ടമൊളക് പഴുത്തത് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഞാന് പിന്നെ പാകീട്ട് കുഴിച്ചി ട്ടിട്ടാണ് തോന മൊളകുണ്ടായത്. ആഹ് അതൊക്കെ പക്ഷെ അതൊക്കെ നല്ല എരിവുള്ള മൊ ളകാ അതൊക്കെ ചൊമന്ന് നല്ല ചൊ നല്ല പഴുക്കൂല്ലോ? അപ്പൊ നല്ല കളറും കി
ഉം ഉം ഉം
പിന്നെ മറ്റേ സാധാ അങ്ങാടി മൊളകില്ലേ?
ആഹ്ആഹ്
അതധികം എരിവില്ലാത്ത ടൈപ്പാ അത് അപ്പൊ ഞാനത്- കറീലൊക്കെ മൊളക് കുത്തി മുളക് പൊട്ടിച്ചിടില്ലേ?
ആഹ് ആഹ്
കറി പിന്നെ കടുക് പൊട്ടിക്കുമ്പോ മൊളക് പൊ ട്ടിക്കില്ലേ അതിൽക്ക് അത് ഒണക്കിയിട്ട് അതാ ഉപയോഗിക്ക്ണ ഇപ്പൊ അങ്ങനെക്കെ ചെയ്യണം എനിക്കിഷ്ട്ടാണ് കൃഷി പക്ഷെ സ്ഥലയില്ല.
ആഹ് ഹാ ആഹ് ഡ്രാഗൻ ഫ്രൂ ട്ടുണ്ടാ നിങ്ങടെ അവിടെ? അമ്മടെ ഇവടെ ഡ്രാഗൻ ഫ്രൂട്ട് ഇപ്പൊ ഒണ്ട്.
ആഹ് ഇവിടെ സ്ഥ ഈ സാ ഇല്ല അത്ര എനിക്ക് എനിക്ക് കൃഷി ഇഷ്ടാന്ന് മാത്രൊള്ളു ഓഹ് പിന്നെ കൊറച്ച് ഓരോന്നും ഓരോന്നും ഇണ്ടാക്ക്ണേ എല്ല മത്തെങ്ങ മാത്രം രണ്ട് ഹ് ചൊമട്ണ്ട് വെള്ളരി ഇണ്ടർന്ന് അത് പോയി ഒരു മത്ത ത്തങ്ങനെ പടർന്ന് നിക്ക്ണ്ട് പക്ഷേ അത് ഇണ്ടാവു എന്തൊ അറിയാ വള്ളി മഴയത്ത് ആകെ നാശായിട്ടേ ഉം മഴ പെയ്ത
ഹസ്ബൻഡ് പറഞ്ഞു വാർപ്പിന്റെ മണ്ടേലാണ് ഡ്രഗൺ ഫ്രൂട്ടെ നട്ടേക്ക്ന്നത് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ട് ഓ വല്യ
കൃ കിഴി കൃഷിയില്ലേ കിഴി കെട്ടിയിട്ട്? കിഴിയില് യൂട്യൂബിലൊക്കെ കാണാ ഒരാള്ടെ കിഴിയില് നനച്ചിട്ട് അത് നല്ലാതാ തോന്ന്ണ്ട്.
ആഹ് ഹാ അത് നമ്മളത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടുണ്ട്. ആഹ് ഹാ ഹ ആഹ് അമ്മള് പിന്നെ വളവൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ മുന്തിരിങ്ങയുണ്ട് മുന്തിരിങ്ങക്കകത്ത് രണ്ടു കൊല പിടിച്ച്
ആഹ് ആഹ്
ആഹ് എന്നാലും നമ്മള് കൂടുതലാവുന്നതിനും പഴക്കുന്നതിന് മുമ്പേ അങ്ങ് കിളികൊത്തി കൊണ്ടു പോന്ന്. ആഹ് ആഹ് അതാണ് പിന്നെ നമ്മള് ക കവറിടുമ്പോഴത്തേനും അതങ്ങ് ചീഞ്ഞ് പോവേം ചെയ്യും.
ആഹ് അതല്ല അതിന്റെ താഴ്ഭാഗം മൊത്തം നമ്മള് ഒരു ഹോളുണ്ടാക്കി കൊടുക്കണോ? കുഞ്ഞു ഹോള്ട കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞ് ആഹ് സൂചിയോണ്ട്ങ്ങനെ ള്ള ഹോളില്ലേ അത്രക്ക് പാടൊള്ളു എയർ സർ ക്കുലേഷൻ കിട്ടാൻ വേണ്ടിട്ട് മാത്രം അല്ലെങ്കി അതിനകത്ത് കിളിയൊക്കെ കൊത്തൂല്ലേ? അങ്ങനെ ചെയ്തു നോക്കിയോക്ക് ഇനി
പിന്നെ ഫാഷൻ ഫ്രൂട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ടിലൊക്കെ ഇഷ്ട്ടം പോലെ പിടിക്കുന്നുണ്ട്.
ഉം അപ്പൊ ശരിയ്ട്ടോ സമയം ഓക്കെ ഓക്കെ ആയി ആയി
ആഹ് ഓക്കെ ഓക്കെ ശരി